ഹലോ.. ഹലോ.. ആ.. കേൾക്കുന്നുണ്ടോ
ഓ.. കേൾക്കുന്നുണ്ട്.
ആ.. എന്താണ് ചായകുടി യൊക്കെ കഴിഞ്ഞോ? ഇല്ല, ചായവച്ചിട്ടില്ല. ഓ എന്താണ്, വൈകുന്നേരത്തിന് സ്പെഷ്യലെന്തെങ്കിലുമുണ്ടോ നീ തന്നെസ്പെഷ്യലാണ്, ഓ... പിന്നെ, മക്കളൊക്കെയുണ്ടോ ഇറയത്തു തന്നെയാണോ? ഇല്ല, ആ... ശരി ആ.. ചെറിയകുട്ടിയാവും അല്ലേ.
എ
അവിടെയോ ഇവിടെ മൂന്നുപേരുണ്ട്. ഒരാള്ചെ ആഹ് ഒരാൾ ചെറുതാണ് രണ്ടേ മുക്കാലായിട്ടുള്ളൂ. ബാക്കിരണ്ടുപേര് ഒരാളൊൻപതിലും ഒരാളേഴിലും പഠിക്കുറയി.
ആഹ്
ആഹ് ഉം പിന്നെഎന്തായിരുന് ഉച്ചക്കലൊക്കെയെന്തായിരുന്നു. സ്പെഷ്യലൊന്നൂല്ല. ഞങ്ങള് പയേ ഒരുരീതിയിൽ കഞ്ഞീംപയറാക്കി ആഹ് ശരി ആഹ് ആദ്യകാലങ്ങളിലൊക്കെ സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ ശരി ഇപ്പംസ്കൂളിലൊക്കെ പുരോഗമിച്ചില്ലേ. ഇപ്പൊസാമ്പാർ ഓരോ തരംകറികളും ആം ഉപ്പേരി രസാണോ ഒരുപ്പേരിയൊരു കറിയുണ്ടാവും. ആഹ് അതെ പണ്ട് ചെറുപയറും ചോറുഅല്ലേരുന്നോ അന്നത് മടുത്ത്ക്കേരുന്നു ഇപ്പതിനൊരു ടേസ്റ്റാലേ ഇപ്പ അതാലോയ്ക്കുമ്പോ
ആഹ് അതെ അതെ
പ്പൊ അതിനോടൊരു കൊതി തോന്നും. സ്പെഷ്യലൊക്കെ ണ്ടാക്കാറ്ല്ല്യേ മോൾക്കിഷ്ടായതുകൊണ്ട് അങ്ങനൊക്കെണ്ടാ അങ്ങനോക്കെയ് കൊടുക്കാരൊലേ ആഹ് ആ ആഹ് ന നല്ലതാണങ്ങനെ കയ്ക്കൂച്ചെങ്കില് കൊഴ്പ്പല്ല്യ
ആഹ് അതെ
അഹ് സ്പെഷ്യലൊക്കെണ്ടാക്കാറില്ലേ? ഓ ഭക്ഷണം അത്യാവശ്യക്കെയെല്ലാണ്ടാക്കും. ഉം കുക്കിംങ് അറിയോ
ഉം.
അഹ് മറ്റേ ഫ്രൈഡ്രൈസ് ആഹ് ക ബിരിയാണി ആഹ് ആങ്ങൻതൊക്കെണ്ടാക്കല് ആഹ് പിന്നെ എങ്ങനെ ആഴ്ചേലാ അങ്ങനെണ്ടാക്കോ ആഴ്ചേലൊക്കെ ഞായറാഴ്ചീസാ അങ്ങനെ ഒന്നും ഉണ്ടാവൂല അങ്ങനൊന്നുംണ്ടാക്കലില്ല അപ്പ പിന്നെ ആഹ് ഹാ എ എപ് എപ്പളേലൊക്കെ ആഹ് അങ്ങനെ ആവുലേ പിന്നെ ആരെങ്കിലൊക്കെ വരുമ്പോക്കെ ആഹ് ഉണ്ടാക്ക്ണ്ടാവും എന്തെങ്കിലും ബിരിയാണിയോ ആഹ് മാന്തിയൊക്കെ ആഹ് അങ്ങൻതന്നെ എപ്പഴെങ്കിലുംക്കെ മക്കൾക്ക് എന്തെങ്കലും വേണന്ന് തോന്നുമ്പോ അപ്പഴൊക്കായിട്ട് ഉണ്ടാക്കും അപ്പൊ പിന്നെ അവർക്ക് ക്ലാസുള്ള കാരണം കൊണ്ട് ക്ലാസില്ലാത്ത ദിവസങ്ങളിലായിട്ട് അങ്ങനെ ഉണ്ടാക്കും
ആഹ്
ഉം നീ പറഞ്ഞ പോലെ മന്തിയാ ബിരിയാണിയാ അങ്ങനെയൊക്കെ എന്തെങ്കിലും തന്നെ ഉണ്ടാക്കുക വൈകുന്നേരത്തെ ചായക്ക് പൊരിക്കടി അങ്ങനെ ഒന്നും ഉണ്ടാക്കണ്ടാവൂലല്ല ആരും ഇല്ലാത്ത കാരണം ഇല്ല അങ്ങനെ ഉണ്ടാക്കാറില്ല ആഹ്
പിന്നെ എപ്പഴേലൊക്കെ ഇല
ആഹ് എലയടയൊക്കെ തിന്നാൻ ഒരു പൂതി വരുമ്പോ അപ്പ ഉണ്ടാക്കൊണ്ടാവും ആഹ് പെരുന്നാളായിട്ട് എങ്ങോട്ടേലും ട്രിപ്പൊക്കെ പോയിരുന്നോ ഇല്ല പോയിട്ടില്ല ഉം പോവാറ പനിയോ അങ്ങനത്തെ പ്രശ്നങ്ങളാണല്ലോ ആഹ് ആഹ് ഇപ്പം മഴയുണ്ടോ ഇന്നിപ്പോ നല്ല മഴ പെയ്ത് കഴിഞ്ഞു ഇപ്പം നല്ല വെയിലാ ആ അതെ ആ ഞങ്ങക്ക് ഇന്ന് ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് ഒരോ മാറ്റംആ ഞങ്ങക്ക്ന്ന് ഭയങ്കര വെയിലാ ആ ഇന്ന് മഴ ഇല്ല തീരെ മഴ ഇല്ലേന്നു രാവിലെ ഇങ്ങനെ ചെറുതായിട്ടുണ്ടായിരുന്നു പിന്നെ വെയില് വരും ഇവിടെന്ന് തീരെണ്ടായില്ല ഏ ഇവിടെന്ന് തീരെ മഴ ഇണ്ടായി ട്ടില്ല ആ ആ അ കാലാവസ്ഥയില മാറ്റാണ് പല രോഗങ്ങളും ആണ് ശരിയാ ണ് അതന്നെ തലേ മഴ പെയ്താലാണെങ്കിലോ മഴ തന്നെ
ആ അതെ
പിന്നെ പൊതുപരിപാടികൾക്കൊന്നും പോകാനും പറ്റൂല ഇല്ല ആ മഴ ആയാല് പുറത്തറാങ്ങാനെ പറ്റൂല ഇവിടെ ഞങ്ങടെ തൊട്ടട്ത്ത ആള് മരിച്ചിട്ട് പോയിട്ട് എല്ലാ ർക്കും പനിപിടിച്ചു അതെ മഴയൊ ക്കായ കാരണ ആവൂല്ലേ അതാരേലും പനിയുള്ളോര് വന്നിട്ടാ എങ്ങനെ ആ വൈറസ് പനി ആയിരിക്കാം അതന്നെ ഉണ്ടച്ചെങ്കി പിന്നെ എല്ലാർക്കും അത് കൊണ്ട്പിടിക്കും ആ ഭയങ്കര കൊതുകാണല്ലോ അതാണ് പ്രശ്നം ആ മഴാണ്ട് പെയ് താല് തൊടങ്ങും കൊതുക് അതുപോലെ തന്നെ മഴണ്ട് പെയ്താ പുല്ലവാ നിറച്ച് അപ്പൊ ഈ പുല്ലാവുമ്പോഴാണ് ഏറെ കൊതുക് ആ ഭയങ്കര പുല്ലാണ് ആഎത്ര മഴണ്ട് പെയ്താ എത്ര വൃത്തിയാക്കിയാലും അതിണ്ട് പൊന്തും എനക്ക് അങ്ങനെയായിരുന്നു നിറച്ച് പൊന്തും പുല്ല് എത്ര ആളെ നിർത്തി ചെത്തിച്ചാലും കൊറക്കെ ആളെ നിർത്തിയിട്ട് ചെയ്യിക്കും പിന്നെ പൊന്തിയ കൊറൊക്കെ അങ്ങനെ വരു മ്പോൾക്കന്നെ എടുത്തിട്ടി കളയും പറിച്ച് കളയും എന്നാലും വീണ്ടും വീണ്ടും പുല്ലാവും ഇപ്പൊ കൊറച്ചായിട്ട് കോഴി ണ്ട് അത് കാരണം അതാ മറ്റേ കോഴിയില്ലെ വാങ്ങിക്ക്ണ കോഴിയാ നാടൻ കോഴി അല്ലാതുള്ളരു കോഴി ഉണ്ടല്ലോ അവരെല്ലാം തിന്നല്ലോ അപ്പൊ അവരിപ്പൊ പുപ്പ് പുല്ലിന്നാ മുറ്റത്ത് പുല്ലില്ല അവര് വരുന്നത് വരുന്നത് അവര് ഇല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു ആദ്യം ചെടി ഒക്കെ ചാട്ടീല് കയറി തിന്നാ ക്ഷേ ഇപ്പോ കൊമ്പ് ചെടികൾ മാത്രമേ ഇപ്പ നിൽക്ക്ണെള്ളൂ ചട്ടിയിലുള്ള ചെടികളൊക്കെ ചട്ടിയിൽ കണ്ട് ചാടി നിക്കും അതില് നിന്ന് തിന്നാ പിന്നെ മതിൽമ കയറ്റി വെക്കാന്നോക്ക്യാ മതിൽമൽക്കും കേറാവര് അപ്പൊ ചെടിനോടുള്ളതൊക്കെ കുറച്ച് മർദി തക്കാളി തൈ അങ്ങന് ത്തെ ഇല്ല മഴ ആായാല് ഏറെയും ചെടികളൊക്കെ നാശാവും ചെയ്യും ആ അതെ അങ്ങനത്തെ പ്രശ്നങ്ങളും പിന്നെ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ ഇല്ല ചെറുതായിട്ടൊക്കെ മറ്റേ തക്കാളി വെണ്ട വഴുതന അങ്ങനെള്ളതൊക്കെ ആ അതുപ്പോ ഇതേപോലെ താഴത്ത് വെച്ചിട്ടൊക്കെ കോഴി തിന്നാ അങ്ങനെ ആ ഉപ്പൊക്കെ ആധിക്കന്നൊക്കെ കൊഴിച്ചിട്ട ഇതാക്കിട്ടപ്പം മുകളിലായി തക്കാളി ഇതൊന്നും ഉണ്ടായിട്ടില്ലട്ടോ മുളക് മാത്രം ഇണ്ടായി നിക്കണണ്ട് പക്ഷെ അതും പറഞ്ഞ പോലെ മഴ ആയ കാരണം കൊണ്ട് ഭയങ്കര ആ ഇതാവ വെള്ളം തട്ട് ആകുമ്പോഴും ഒക്കെ ആ വേനക്കാലത്ത ഇണ്ടാവണ അത്ര ഒരു പെർഫക്ഷൻ കിട്ടൂലല്ലോ മഴക്കാല ആകുമ്പോ
ആ അതെ
അവിടെണ്ടാ കൃഷിയൊക്കെ ഉണ്ടോ
ആ കൃഷി തക്കാളി പച്ചമുളക് അങ്ങനൊക്കെ ചെയ്ത് നോക്കും
ആഹ ഉണ്ടാവാറുണ്ട് അതല്ലാ പലവൃക്ഷൈതൈ ണ്ട് ആ അതെന്തില തയ്യ സ്ഥലം ഉണ്ടാവല്ലേ ആസപ്പോട്ട അങ്ങനത്തെതൊക്കെ ഉണ്ടല്ലേ ആഞ ക്ക് സ്ഥലം കുറവാണ് ഇഷ്ടമാണ് അങ്ങനത്തെതൊക്കെ വെച്ചാക്ക പെട്ടെന്ന് കാണിക്കണ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കൻ ഇഷ്ട പക്ഷെ എന്താ പറയാ സ്ഥലം കൊറവാ
ആഹ
കഴിഞ്ഞാൽ കുറച്ച് സ്ഥലമ ഉള്ളൂ രണ്ട് സൈഡിൽക്കും ഫ്രണ്ടിലും ബാക്കിൽ പിന്നെ വീടിനോട് തൊട്ടടുത്ത് തന്നെ വെക്കാനും ആ റംമ്പുട്ടാനൊക്കെ ഇണ്ടാവലണ്ടാ
ഇല്ല കാഴ്ച തുടങ്ങിയിട്ടില്ല ഇപ്പൊ
ആ ഉണ്ട തുടങ്ങാ നല്ല ഉണ്ടാവുംന്ന് തോന്നുന്നുണ്ട് അല്ലേ പലോടത്തൊക്കെ ഇങ്ങനെ കാണാ ഉണ്ടായി നിക്കണത് ആഹ മക്കൾക്ക് എന്തെങ്കിലൊക്കെ കൊടുക്കാം കൊടുക്കാം അത്‌ ശെരിയാ റൈറ്റ് ണ്ട് ട്ടോ അല്ലേ അപ്പൊന്നും ഇെ വിളിച്ചച്ച് പറഞ്ഞഞ് പോണ ണ്ടിക്കന് അരക്കിലോ നൂറിന്ന് പറഞ്ഞട്ട് എങ്ങനെ പോണ് കേട്ടക്കണ റോഡിലൂടെ ആ അര കിലോ നൂറ് പറഞ്ഞിങ്ങനെ പോവണ്ട് പി മഴയോ അല്ലല്ലോ അങ്ങനെറ കുറയൂല ഉണ്ടായി മിക്കി കാണാനും രസമാണ് എന്തേലുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് അത് ഉണ്ടായി കാണ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം പിന്നെ മോള് ഉറങ്ങായിരിക്കുവല്ലേ ആ ചെറിയാ കുട്ടിയാ
ആ രണ്ടു വയസ്
ഉം ആഹ പോയി ഒരാൾ ചെറിയ ആൾ ഉറങ്ങണണ്ട് മൂത്താൾ വന്നിക്കണ് സ്കൂൾ കഴിഞ്ഞിട്ട് അവൻ നാല് മണിയ ആകുമ്പോ എന്നും മോളുണ്ട് മോള് ചില ദിവസം നാലരക്ക് എത്തും ചില ദിവസം അഞ്ചര വണ്ടി ചിലപ്പോ ഫസ്റ്റ് ട്രിപ്പ് വരും ചിലപ്പ സെക്കൻഡ് ട്രിപ്പ് വരും അങ്ങനെ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് ഇടവിട്ട ദിവസങ്ങളിൽ അങ്ങനെ അപ്പൊ ഒരു ദിവസം നാലരാ ഒരു ദിവസം അഞ്ചരാ അങ്ങനെ വരും ഇന്ന് പിന്നെ രണ്ടാൾക്കും നോമ്പുണ്ട് അപ്പൊ പിന്നെ ആ വൈകുന്നേരത്തിന് ഇനി എന്തെങ്കിലും പത്തിരി എന്തെങ്കിലും ഉണ്ടാക്കണം മക്കൾക്ക് നോമ്പുണ്ടാകുമ്പോ നമുക്കൊരു തല്ലേല നമ്മൾക്ക് മാത്രമാകുമ്പോ പിന്നെ ആ നമുക്ക് മാത്രം നമ്മള് എന്തേലും കഴിക്കും ള്ളൂ മക്കൾക്ക്ണ്ടാകുമ്പോ നമുക്ക് എത്ര ഇണ്ടാക്കിയാലും ഒരു സമാധാനക്കെട ല്ലേ യാവോ വേണ്ടി വരുവോന്നുള്ളരു ടെൻഷന ആ പിന്നെ വൈകുന്നേരത്തിന് എന്തെ ഉച്ചക്കത്തെ തന്യ വൈകുന്നേരത്തിനും കഴിക്കുക ആഹ് ചിലപ്പോക്കെ അങ്ങനെ കഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ആക്കുംല്ലേ ചപ്പാത്തി ചോറ് കഴിക്കണത് വല്യ ഇഷ്ട്ടല്ല രണ്ടാൾക്കും അങ്ങനെ ആവുമ്പോൾ പിന്ന സുഖാ ആ അതെ പത്തിരിക്ക ആകുമ്പോൾ വേഗം കഴിയും രണ്ടാൾക്കും കൊറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ
ആഹ് അതെ
ആഹ് അപ്പൊ കറിയൊക്കെ എന്താ വെക്കുക ചപ്പാത്തി പത്തിരി ഒക്കെ ആണെങ്കില് അത് മീനോ അല്ലെങ്കിൽ ചിക്കനോ ചിക്കൻ പിന്നെ അങ്ങനെ കഴിക്കാ റില്ല എപ്പോഴെന്നും പച്ചക്കറിയോ ആ ആഹ് പച്ചക്കറിനോടാണോ കൂടുതൽ താല്പര്യം പച്ചക്കറിനോടാവും കൂടുതൽ താല്പര്യല്ലേ ചിലവർക്ക് പച്ചക്കറിയോട് ആകും തല്പ്പര്യം ചിലവർക്ക് മീനില്ലാതെ പറ്റുന്നില്ലല്ലേ ഇവിടെ എനക്ക് പറഞ്ഞ പോലെ അങ്ങനെയൊന്നും നിർബന്ധങ്ങളില്ല എന്തെങ്കിലും ഒരു കറിയുണ്ടായോ ഇ മീനിനൊക്കെ ഭയങ്കര വിലയും ആണല്ലോ തണെ
ആഹ് ആയിക്കോട്ടെ